ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് നല്ല വിശേഷം എന്തൊക്കെയ വിശേഷം
ഓ നമുക്ക് എല്ലാരും സുഖായിട്ടിരിക്കും
ചായ ക്കെ കുടിച്ചില്ലേ
ന്ന് ക്ക്
ആഹഇ വിടെയും നല്ല മഴയാണ് ചായക്ക് എന്തേന് സ്പെഷ്യൽ ആഹ ചായ കുടിച്ചു ചാ യയായ്
ചായക്ക് ഇന്ന് നമ്മള് വൈകിട്ട് നമുക്ക്ച നമുക്ക് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു വരിക്ക ചക്ക അത് ചക്ക പുഴുക്കാക്കി തേങ്ങയും ശർക്കര നെയ്യ ക്കെ ഇട്ടു ആ
മരീ ഡ് ആണോ
ആ ന്നാ ണ് രണ്ട് കുട്ടികളുണ്ട് ആ വർക്ക് ചെയ്യുന്നുണ്ട് മ്മ് പിന്നെ അമ്മ അമ്മയുണ്ട് ഹസ്ബൻഡും രണ്ട് മക്കളും
ആഹ
പിന്നെ എന്ത് പഠിക്കുന്ന ആളാണോ
ഞാൻ മാരീഡ് ആണ് ഹൗസ് വൈഫ് ആണ്
ആണോ ഉ സ്കൂളിപ്പൊ മക്കളൊക്കെ ഉണ്ടോ ആ കുട്ടികളൊക്കെ ഉണ്ടോ
ഒരു മോ ഒരു മോനുണ്ട് ആഹ് ഓന എൽ കെ ജിയിലാണ്
ചെറിയ കുട്ടിയാണ് ആ സ്കൂളിലൊക്കെ പോയിട്ട് വന്നല്ലേ
ആഹ വന്നതാ ഫുഡൊക്കെ കഴി ച്ച് ഇവിടെ ഇരുന്ന് കളിക്കണ്ട്
ആഹ മഴയണ്ട് പുറത്ത് പോയി കളിക്കാൻ പറ്റത്തി
ഇല്ലല്ല നല്ല മഴാണ് ഇന്നല ഇന്നൊക്കെ ഭയങ്കര മഴ
രണ്ട് മൂന്ന് ദിവസത്തേക്ക് മഴ പറഞ്ഞിരിക്കും പറഞ്ഞേ ക്കേണ് ന്യൂനമർദ്ദം പറഞ്ഞേക്കാണ് ഉ നിങ്ങക്ക് മഴ ആ് നിങ്ങക്ക് മഴയത്ത് ആ പറഞ്ഞോ
പുറത്തിറങ്ങി ഒരു പണിയ എടുക്ക ക്കാനൊന്നും പറ്റണില്ല അറിയാ ആഹ ഭയങ്കര ബുദ്ധിമുട്ട് ആഹ് നമ്മക്കിവിടെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല നമ്മക്ക് ഇവിടെ നല്ല പ പൊന്തി പൊന്ത്യേ പോലത്തെ പറമ്പാണ് പൊന്തി ന്തി നിക്ക്ണെ റോഡ് സൈഡാണ് ന്ന്ട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോകും താഴോ ട്ട് തായൊര് വലിയൊര് പാടണ്ട് അവിടേക്ക് മൊത്തം അങ്ങനെ ഒലി ച്ചു പോകും ആഹ് അങ്ങൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നു പിന്നെ മണ്ണിടിച്ചില്ണ്ടാവും. ങ്ങനൊരു മണ്ണിന്റെ ഒര് ഇതുപോലെ പൊന്ത്യെ സ്ഥലം താന്ന സ്ഥലം അങ്ങനെള്ളൊരിത്ണ്ട്, അപ്പൊ മണ്ണിടിച്ചില് വെരും ഇങ്ങനെ അധികം മഴ ഇതൊക്കെ പെയ്താല് പിന്നെ മ്മക്ക് പൊറത്തേക്ക് എറങ്ങാനൊന്നും കഴിയൂല ഭയങ്കര ബുദ്ധിമുട്ടാരിക്കും.
ഓ അങ്ങനെ, ഈ ഉരുൾപൊട്ടലുള്ള അങ്ങൻത്തുള്ള ഏരിയെകളാന്നോ
ഇത് സാധാ അമ്മളൊര് ഹ് മലപ്രദേശം പോലത്തൊര് ഒര് മല പോലത്തൊര് ത്ണ്ടാവൊല്ലോ മൺ ആഹ് അങ്ങൻ ത്തൊര് മണ്ണ്മ്മക്ക് കൊറേ മഴ പെയ്താ പൊത പൊതർച്ച വരോല്ലോങ്ങനെ
ആഹ് അത് ന്ന് പറഞ്ഞങ്ങനെ മഴ പെയ്ത് കെട്ടി കെട്ടി കെട്ടിന്ന്ട്ട് മണ്ണ് താന്ന് താന്ന് പോവോല്ലേ ആഅതീ ഉരുൾ പൊട്ട് ട്ടൽ ഉണ്ടാവുന്നെ അങ്ങനെയല്ലേ, ശെരിക്കും മഴ പെയ്തിട്ട് അങ്ങടീലോട്ട് പോയി പോയല്ലേ ഉരുൾപൊട്ടലാവുന്നത് അതാ ഓർ ക്കുമ്പ പേടി നമ്മക്ക് ഈ മഴേന്ന് കേൾക്കുമ്പോ, നമ്മടെ ഏരീൽ അങ്ങനെന്നും പ്രശ്ന ഇല്ലെങ്കിലും നമുക്ക് കേ മഴ ഇങ്ങനെ കണ്ടിന്യൂ നിക്കുമ്പോ ഒരു പേടിയാ
പിന്നെ ഈ ഇടി വെട്ടിയാലക്കെ മ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഫാൻ അടിച്ചു പോവല് അങ്ങനള്ള പലേ ബുദ്ധിമുട്ടുകള
ആ നമ്മുടെക്കെ എന്റെ വീട്ട്ലെക്കെ എന്റെ വീടൊത്തിരി
ഹലോ ആ നമക്ക് ഇവടെ ഈ മഴ പെയ്താലക്കെ ഇടി വെട്ടിയാലക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ഫാന് ലൈറ്റ് അങ്ങനെള്ള കാര്യങ്ങളൊക്കെ അടിച്ചു പോവാ ആ
നമ്മള് ചെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴയൊക്കെ തോന്ന് തോന്ന് സമയത്ത് അമ്മക്ക് വേറൊരു പറമ്പുണ്ട്. അന്നേരം അമ്മ പറഞ് അവടൊന്ന് പോയി നോക്കീട്ട് വാ തേങ്ങെക്കെ അടന്ന് വീഴുവെന്ന് മഴേ എല്ലാം തോന്നു നല്ല ശാന്തമായിരുന്നു. നമ്മള് ഇങ്ങനെ നോക്കി നിക്ക്ന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു മിന്നലിങ്ങനെ വന്ന് നമ്മുടെ മുന്നികൂടങ്ങ് പോയി. അത് തെ അത് ഈ തെങ്ങിനെങ്ങാണ്ട് വന്ന് വീണതാ. അന്നിട്ട് വന്ന് മൂന്ന് തെങ്ങും കരിഞ്ഞു പോയി. പക്ഷെ അമ്മളത് അറിയത്തില്ല. അന്ന് നമ്മള് ചെറ്തായോണ്ട് ആ അറിയത്തില്ല. പിറ്റേന്ന് അച്ഛനും അമ്മയൊക്കെ വന്നപ്പം മ്മളെ തെങ്ങൊക്കെ കരിഞ്ഞു പോയി. ആ തെങ്ങിന് വീണിട്ട് തറയിലൂടിഞ്ഞ് പോയതാ. അങ്ങനെ നമ്മള് അങ്ങനെ ലൈഫില് കണ്ടിട്ടുണ്ട്. ഈ ഒണക്ക് സമയത്ത് വേനൽമഴ വര്ന്ന സമയത്താ ഇടിവെ
ആ
ഇപ്പ ഞ്ഞിടിടെ പ്രശ്
ഇപ്പല്ല്യാ. ഈ എടേല് വന്ന വേനൽ വേനൽ മഴണ്ടായ്നു. ആ സമയത്തേന് ഭയങ്കര രായിറ്റ്ള്ള ഭയങ്കരൊര്ത് ഇടിയും ഭയങ്കര മ്മക്ക് ഈ രാത്രി സമയങ്ങളിലൊക്കെ ഒറ്റ നിക്കുമ്പോ ഭയങ്കര പേട്യണെ ആ കറന്റ് പോമ്പളൊക്കെ നമ്മളൊറ്റക്കാവുമ്പളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
സത്യ ഇ ഇപ്പ അങ്ങ് ഭയങ്കര കരണ്ട് പോക്കാണ്. പവർകട്ടൊന്നുല്ലെങ്കിലും അങ്ങ് ങ്ങനെ കൂട കൂടെ. മടെ നമ്മുടെ ഏര്യേലങ് പോയി വന്നും പോയിങ്ങനെ നിക്കും അവ് ഫ്രിഡ്ജ്നൊ- ക്കത് കേടാണ് ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഇങ്ങെനെ നിക്ക്‌ന്നതേ.
ആഹ്.
അഞ്ചു മിനിറ്റ് വരും കാണും പിന്നേം പോവും അങ്ങനെ അങ്ങനെ നിക്കും
മക്കളെന്തീയ്യാ
പഠിക്ക്‌ന്നവരാ രണ്ടുപേരും പഠിക്ക്‌ന്ന് വല്ല്യേ മക്കളാ കോളേജ് പഠിക്കാ ആ അന ഒരാക്കുന്നാ ഉ രാത്രിയിലേക്ക് ചിക്കൻ മേടിച്ച ഇരിക്ക്ന്നെ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിന്ന് ന്നോക്കെ ഇന്നലെ വെച്ചത് ഇന്നല്ല മേടിച്ചെന്റെ പാക്ക് കൊറച്ചിരുന്ന് ഞ വച്ച് രാത്രിയിലേക്ക് അത് വെക്കാന്ന്
രാത്രി വേറെ വെക്കെചെയ്യാ ഉച്ചക്ക് വേറെ അങ്ങനേണേ
നമ്മളെന്നും ഉച്ചക്ക് അങ്ങന വെക്കും ഒന്നിച്ചങ്ങന വെക്കത്തേള്ളൂ അങ്ങനിപ്പൊ മോൻ മോന് നാളെ മറ്റന്നാൾ ക്ലാസ് തുടങ്ങേണ് ഹോസ്റ്റൽലാണ് മോനങ്ങ് പോവ ആ് പോവാണ് അപ്പോഴന്ന് വിചാച്ച അവനാണ് ചിക്കനൊക്കെ ഏറ്റവും ഇഷ്ടുള്ളാള്
ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കാ വിചാരിച്ചു കാണും
ആഹ അങ്ങനെയന്ന് വെച്ച ഇന്നലെ ബിരിയാണി വെച്ചിട്ട ചിക്കൻ ബിരിയാണി വെച്ചിട്ട് കുറച്ച് ചിക്കനിര്ന്ന് അതന്ന ഞ്ഞ വെച്ച് രാത്രി അവനെ ചപ്പാത്തീം ചിക്ക മുക്കന് വന്നെങ്കിൽ ഭയങ്കര ഇഷ്ടവാ ആ ഹോസ്റ്റലിൽ അങ്ങന ചപ്പാത്തിയൊന്നും കിട്ടത്തില്ലല്ല അവിടെ ഇഡലി ആഹ കിട്ടത്തില്ല പക്ഷെ നല്ല ഫുഡ് ആണ് അവരെ ഹോസറ്റ ഒത്തിരി നല്ല ഫുഡാ പക്ഷെ അവനങ്ങോട്ട് അവ
ആ വീട്ടിത്തെ ഭക്ഷണം കഴിച്ച് ശീലായല് പിന്നെ
ആ ആ അവർക്ക് ഇഡലി ദോശ പുട്ട് അങ്ങനെയൊക്കെ ഉള്ളതാ ആഹ പക്ഷെ അവൻ പറയും നല്ല ഫുഡാ കറിയൊക്കെ നല്ല ടേസ്റ്റാ പക്ഷെ ഇപ്പഴേ പ്പോ ഹോസ്റ്റലൊക്കെ ഒരുവിധം നല്ല ഫുഡൊക്കെ കൊടുക്കും നമ്മ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ ഹോസ്റ്റലിലേക്കുന്ന ഒരുപാ ഫുഡൊന്നത്ര
അമ്മള് ഉസ്കൂൾ പഠിക്കണ സമയത്തും അങ്ങനെയാണല്ലോ ചെറുപയറ് ചോറ് ചെറുപയറ് ചോറ് അങ്ങനെ മാത്രാണല്ലോ ഇപ്പോ ചിക ഇച്ചയലി ചിക്കൻക്കറി മുട്ട പാ
ആഹ പഴം ആഹ ആണാണ് ആയിട്ടാ ആഹ കൊടുക്കുന്നു കൊടുക്കുന്നു ചെല സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും
ആഹ
പ്രഭാത ഭകഷ്ണം കൊടുക്കുന്ന സ്കൂളുകളുണ്ട് ഉച്ചയ്ക്ക് എന്തായാലും എല്ലാ സ്കൂള്ളും ഉണ്ടല്ല നമ്മുടെ വീടിന്റെ അടുത്തൊ ആ അടുത്തൊരു പഞ്ചായത്ത് സ്കൂൾ ഉണ്ട് അപ്പ ആ പഞ്ചായത്തിന്റെ വകയാണെന്ന് ആ കൊടുക്കുന്നെ രാവിൽത്തെ ഭഷ്ണം
ആഹ ആഹ
ആ പിന്നെ ഒന്ന് ഇഡ്ലി അല്ലെ ദോശ പിന്നെ പ്പ എലേപ്പം അങ്ങന എന്തെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കും പല പല ദിവസം ഓരോ ദിവസം മാറി മാറി കൊടുത്തില്ലെങ്കിലേ കഴിക്കുന്നവർക്കും ബോറടിക്കത്തില്ലേ
ആം
അങ്ങനെ അ അരിയൊക്കെ അവര് മില്ലിക്കൊണ്ട് ആട്ടിക്കൊണ്ട് വരും അങ്ങനെ ഇഡലിക്കെക്കെ
ഏ ശരി അംഗനവാടിയിലും കഴിഞ്ഞ പ്രാശം ന്റെ മോൻ പോയ സമയത്ത് അങ്ങനെനെ ഓരോ ദിവസം ഓരോ വിഭവങ്ങള് അങ്ങനെക്കെയേനി കഴിക്ക്ണ കഴിക്ക്ണ കുട്ടിയക്ക് നല്ലതാണ് കൈ ആഹ എന്റെ മോനൊന്നും കഴിക്കൂല അഹ് പ്രത്യേക ഒരു സ്വഭാവാണ് അങ്ങന്നിം കഴിക്കൂല ഓനൊരിഷ് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ഉണ്ട് അഹ് ഞാനെന്നെ ഇണ്ടാക്കി കൊടുക്കണം അങ്ങനതൊക്കെ രി കറി കറിഒന്നും പറ്റൂല പപ് പപ്പടം കോഴിമുട്ട അങ്ങനെയള്ളക്ക ഒരു പച്ചക്കറി പറ്റൂല എരു എരു കൊറഞ്ഞെ ആ എരു കൊറഞ്ഞ ചിക്കനായാലും ബീഫ് പായലൊന്നും ഇഷ്ടല്ല ആ ആഹാ അപ്പൊ ഇഷ്ടപ്പെട്ട രീതിയിൽ എരുവൊക്ക കൊറച്ച് ആതിലൊക്കെ ഞാന് താക്കി കൊടുത്താൽ മാത്രം ഞാൻ വാരി കൊടുത്താ മാത്രം കഴിക്കൂ, അല്ലാഞ്ഞാലൊന്നും പറ്റൂല
ഓ വന്നിട്ട് കഴിഞ്ഞ വലിയ വല്യ
ആഹ് ടീച്ചറ് വിളിച്ചു പറഞ്ഞു സ്കൂളന്ന് വെറും പച്ചോറാണ് കഴിക്കാ, അപ്പൊങ്ങളെന്തെങ്കിൽ കൊടുത്ത അയക്കണം ന്നൊക്ക കൊടുത്തയക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ഞാന് പിന്നെ പപ്പടം പൊരിച്ച് കൊടുത്തയക്യു
അതല്ലേ അതിന് ഈ ഈ ലെമൺ റൈസ് ഒക്കെണ്ടല്ലേ എന്താ നാരങ്ങ ചോറ്, അതൊക്കെ അധിക എരി ഇല്ലാത്ത മഞ്ഞ കളറിൽ ഇരിക്കുന്നേ നാരങ്ങ പിഴിഞ് ഒഴിച്ച അതാകുമ്പ
പക്ഷെ എന്താ പറയാ എനിക്ക് വെള്ളച്ചോറ് മതിന്നാ പറയാ
ആണോ ആ മുട്ടച്ചോറ് മൊട്ടച്ചോറ് എന്തതാ
ആ അങ്ങനെയൊക്കെ കഴിക്കും. ഞാൻ വാരി കൊടുത്താലൊക്കെ കഴിക്കും. ഞാൻ വാരി കൊടുത്താലൊക്കെ തിന്നും ഒറ്റൊക്ക് കഴിക്കുമ്പളാണ് പറ്റാത്തത് അങ്ങൻത്തൊരു പ്രശ്നാണ്. ആഹ് അതാണ്
ആ എപ്പഴേ വലുതായി വന്നോണ്ടിരിക് ക്കല്ലേ അന്നാ അവർക്ക് ആവശ്യത്തിനുള്ള പോഷങ്ങളൊക്കെ കിട്ടണ്ടേ ഈ പച്ചക്കറിയൊക്കെ കഴിച്ചാലല്ലേ കിട്ടത്തുള്ളൂ. കുഞ്ഞു മക്കളങ്ങനെയ ആഹ അം പറഞ്ഞു കൊടുത്താലും അവര് കഴി
ല്യ, പിന്നെ തേങ്ങരച്ച് വെച്ച കറികളൊക്കെ ന അയ്നൊക്കെ ഭയങ്കര ഇഷ്ടാണ്. എരു കുറഞ്ഞ ആ ഗ്രീൻ പീസ്, ഗ്രീൻ ബീസ് തേങ്ങരച്ചാല് നമ്മള് പച്ചപ്പട്ടാണി ഉണ്ടല്ലോ അത്, ചെറുപയർ, അതൊക്കെ തേങ്ങരച്ച് വെച്ച് കൊടുത്താലൊക്കെ രാവിൽത്തെ
ചെറുപയറൊക്കെ ഏറ്റവും നല്ലതാ, കുഞ്ഞുങ്ങൾക്കെ, കുഞ്ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്ക ചെറുപയർ നല്ലതാ അൻക്ക് എരി മാ
ആഹ മധുരം, മധുരം ഭയങ്കര ലൈക്കാണ്, അപ്പൊ ഹസ്ബൻഡ് പറയ് അന്റെ അതേ സ്വഭാവാണ് ന്നാ പറയാ എനിക്ക് പാന്തിരത്തി ഭയങ്കര ഇഷ്ടാണ്
എനക്ക് അതേ കണക്കാ മധുരമാണ് എനിക്ക്
അം പക്ഷെ കയ് മധുരം ഇപ്പ മാക്സിമം ആൾക്കാര്പ്പോ മധുരം
ആഹ മധുരം ഇപ്പം പഞ്ചസാര പഞ്ചസാരയൊന്നും അധീകം ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പഞ്ചസാര ഉപയോഗിക്കത്തില്ലല്ലേ ചായ ചായ ഇട്ടാലും പറയും അവര് പറയും മധുരം വേ പഞ്ചസാര ല്ലാത്ത ചായ ഇതിന്ന് പറയാ ആ എല്ലാരും ഈ ഹെൽത്തിനോട് ഹെൽത്ത് എന്ത അതിനോട് ആരോഗ്യത്തോടരി
വേണ്ടീട്ട് ചെയ്യാണ്. ആ ഷുഗർ കട്ടാണല്ലോപ്പധിക ആൾ
അധികാളും ആന്നാന്ന് മധുരംവിടെണ്ടാന്ന് പറയും എണ്ണ അതുപോലെ തോന്നെ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല എണ്ണയും കുറച്ച് മതിയെന്ന് പറയും.
ആഹ.
ആ ഞാൻ ആൾക്കാർപ്പം ആ കുറച്ചുകൂടെ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയല്ലേ. ശരിയടാ എന്നാ വിളിക്ക ഇനി ശരി ഓക്കെ.